അലോ!
അലോ കേക്ക്‌ന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്.
ഉം പിന്നെന്തൊക്കെണ്ടവിടെ?
വേറെന്താ? സുഖാണ്, കൊഴപ്പൊന്നുംല്ല.
ആഹ് ഉം
ഉം
ഇവടെയും സുഖയിട്ടിരിക്ക്ണ് കൊഴപ്പമൊന്നുല്ല.
ആഹ് ചെറിയ മയണ്ട്പ്പളും അവുടെ മയണ്ടോ?
ഇവടെ മഴായിട്ടങ്ങനെല്ലപ്പൊ, നല്ല തണുപ്പായിപ്പം.
ഏഹ് അപ്പൊനി ഫേനൊന്നുടണ്ടല്ലൊലേ?
ആഹ് ഫാനിടുമ്പം നല്ല തണുപ്പും, ഫാനിടാത്തപ്പോഴത്തേക്ക്- എഹ് എന്തോപോലെ
ഏ, ഇബടെ ഫേൻട്ടീലെങ്കി പ്രാണികള് വന്ന് കടിക്കും ന്നല്ല
ഓഹ് ഉം
ഒര് ചെറിയോര് പ്രാണിണ്ട്. അയ് എന്ത് കാട്ട്യാലും പോലാ പൊ പിന്നെള്ളിലുടെ വന്ന് കടിക്കും ഫാൻ ഇട്ട പിന്നെ കൊറേരാശ്വാസാ!
ഓഹ് ഉം ഉം
അഹ് മഴ സരിക്കണ് പെയ്യാണെങ്കില് അഒക്കെ- കൊതൊക്കെ ഒഴിവായി പൊവും. ത് ഇന്ന് മയ പെയ്താല് രണ്ടീസം കൈന്ട്ടല്ലേ മഴ പെയ്യ്ണൊള്ളു! അപ്പൊ അഹ്‌ വള്ളത്ത്ന്ന്- മേലൊക്കെ കാടല്ലേ, അയ്ലൊക്കെ ചമ്മലൊക്കെ നറഞ്ഞ്ട്ടെ
ഉം ഉം
ഉം
ഇനിങ്ങ വരൂല്ലേ?
ആഹ് അപ്പൊ അഞ്ച് മണി ആയാ അമ്മക്കറങ്ങണംന്ന്ണ്ടെങ്കില്, കൊതുക്തിരി കൈക്കൂടെ വാണം കൈക്കെ.
അഹ്‌ അങ്ങനെണ്ട്ല്ലേ!
ഉം അങ്ങനേണ് ഈ രണ്ടുമയിം നല്ല നിന്ന് പെയ്യാണെങ്കി പിന്നെ കൊഴപ്പണ്ടാവൂല.
ഉം
അങ്ങനെയീ പ്രാണികളൊക്കെ അങ്ങ് പോവുല്ലേ
ആഹ് അപ്പൊ കൊറേയൊക്കെ പോവും
ഉം
കോട്ട് കോട്ടുരുമനെ അറിയോ? റബ്ബറിന്ന് വരുന്ന ജൻ കോട്ടര്മാ എന്ന ജൻ ജന്തൂനെ കേട്ട്ക്കണാ
ആഹ് ഇവീടേന്നും അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മള് അങ്ങനെയൊന്നും കേട്ട്ട്ടില്ല
ആഹ് ഒരു ചെറിയേ ഒര് ജന്തുവാണ് അങ്ങനെ അരിച്ച് നടക്കണ് അത് ചൊമര് മൊത്തോം ആയിട്ടൊണ്ടാവും കൊറച്ച് കഴിഞ്ഞാല് നമ്മള് ഓലക്കൊടി ചൂട്ടക്കല്ലേ ആയിലൊക്കെ നെറച്ച് വരും ഒരു അത്യാവശ്യം ഹെല്പ്പ്പുണ്ടാവും ഒരു ഉണ്ടാ ഒരു പേന്റെക്ക മാതിരി നല്ല വലിപ്പൊള്ളൊരു ഉണ്ട അത്യാവശം ആഹ് വലുപ്പണ്ടാവും അങ്ങനെ കണ്ടാ അത് ചത്ത മാതിരിയാ കെടക്കാ കയ്യിൽ തൊട്ടാ കടിക്കൂല നമ്മളെ ചെവിയിലൊക്കെ കേറുമത്രെ ചെവിലൊ പഞ്ഞി വെച്ച് കെടക്കും കുട്ട്യളൊക്കെ ഇത് ബുദ്ധിമുട്ടാണ് ഞങ്ങക്ക് അ ത്ര ബുദ്ധിമുട്ടില്ല നാത്തൂന്റവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓര് എന്താണ് വാതിലും ലൈറ്റൊന്നും ഇടാതെ പൊറത്ത് ബൾബ് മാത്രേ ഇടോള്ളൂ അവ്ത്ത്ക്കൊക്കെ വന്നാല് ഉം തുരു തുരാന്ന് വരും അത് ചെവി കേറിയ പിന്നെ കുട്ട്യളും മക്കളും ഉണ്ടാവത്രെ
മ്ഹ്
നല്ല ആഹ് നല്ല ശ്രദ്ധിക്കണം അയിന് തട്ടക്കെ ഇട്ട് മറച്ച് കെടക്കാണേൽ കൊഴപ്പല്ല അര്ച്ച് മേത്ത് കൂടി നമ്മള് അറിയില്ല മെല്ലേ പോവൊള്ളു
ഓഹ് ഓഹ്
ഉം അങ്ങനത്തൊക്കെ ശല്യള്ള ഒരു ഏരിയ വേറെ പിന്നെന്തെക്കേ സുഖാണ് കൊഴപ്പൊന്നുല്യാ
ഉം എന്തോ കമ്പനിയുടെ കാര്യമൊക്കെ പറഞ്ഞ് എന്തൊക്കെ എന്താണത്?
ഒര് കമ്പനി ഇണ്ട് അയില് അമ്മള് വീട്ട്ക്കുള്ള പ്രോഡക്റ്റാ അയിന്ന് വാങ്ങാ
ഉം ഉം
വീട്ട്ക്കുള്ള സോപ്പ് കോൾഗറ്റ് മുടി കൊഴിച്ചിലിനുള്ള എണ്ണ അങ്ങനെക്കെ കൊറെ സപ്പ്ളെ സപ്ലിമെന്റുകളുണ്ട് രോഗത്തിനുള്ള രോഗത്തിന് ജലദോഷം പനിക്ക് അതിനൊക്കേള്ള സപ്ലിമെന്റ് അത് നമ്മള് യൂസ് ചെയ്യാണെങ്കില് നല്ല റിസൾട്ടാണ് പിന്നെ അമ്മള് എന്താണ് മാസം ഇത്ര വാങ്ങണം എന്നൊന്നുല്ല എത്ര പൈസക്കും വാങ്ങാം തോണ പൈസക്ക് വാങ്ങിയാ നമുക്ക് തോണ പി വി കൂടും അയിനെ നാ ല് മാസം അടുപ്പിച്ച് അമ്മള് മുന്നൂറ് റുപ്യക്ക് മൂവായിരം റുപ്യക്ക് വാങ്ങുകാണെങ്കില് അഞ്ചാമ ത്തെ മാസം അമ്മക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യേന്റെ ബൗച്ചർ കിട്ടും അത് നമുക്ക് എന്ത് സാധനം ഇഷ്ടപ്പെട്ട സാധനം നമുക്ക്‌ അവിടുന്ന് വാങ്ങാം ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ ഉം കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഗാണ്
ഉം ഉം ഉം
നമ്മള അടുത്തുള്ളവര് നമ്മൾ ഈ കോൾക്കതി ഇഷ്ടപ്പെട്ട് പരിചയപ്പെടുത്തിയാലും അവരും വാങ്ങും തവിടെ എണ്ണ അങ്ങനെ എല്ലാ എല്ലാതും ഉണ്ട് അജിത്ത് അരിയും പഞ്ചസാര അങ്ങനുള്ള സാധനങ്ങലില്ലട്ടോ
ഇല്ല അങ്ങനെ വിശേഷം എന്തവിടെ
ആ പാത്രം കഴിക്ണത്, ടോയ്ലറ്റ് കഴികണത് ആഹ് പിന്നെ നമ്മ മോന്താണ് ആഹ് കുഴപ്പല്ല്യ പോണ്ട് എനിക്ക് കുറച്ച് ഞാൻ വീട്ടിക്ക് വാങ്ങല് കുറവാണ് വിക്കുന്ന കൂടലും കസ്റ്റമറ ആണുള്ളത് സോപ്പ് ഇഷ്ടപ്പെട്ടിട്ട്. കെ ആയ്ല് നമ്മള് മേല് കയൊക്കെ മുളില്ലേ
ആഹ്
ആ അയ്‌ന് മാറ്റണ്ട് അതേമാരി മുടി ഒ വട്ടത്തിൽ കൊഴിഞ്ഞു പോകുലേ ചിലർക്കൊക്കെ ആ അത് തിരിച്ച് വന്നോര്ണ്ട് പിന്നെ ത രാപോവൻ വേറൊന്നാണ് മുല്ലിച്ചെക്ക്ണ്ട് അയില്ക്ക്‌ റിസൾട്ട് കിട്ടിയതാണ്
എട്ത്ത്ങ്ങണ്ടു ഉം
പിന്നമ്മൾ കാൽ എന്താണ് കുഴുനഖോ ഒണ്ടാകൂലേ പ്പയിന് അത് വരാതിരിക്കാനായിട്ട് എന്താണ് പാത്രമോള ലിക്വിഡ് മാറ്റിയാ മതി നമുക്ക് ഇതിനത്ര നമ്മള് ഇതില്ലേ ബിമ്മില്ലേ ബിമ്മിന്റെ അലർജി അത്ര നമുക്ക് കുഴിനഖം വരണത് സോപ്പിന്റെക്കെ അലർജി കൈ കാലിന്റെ അട്യോക്കെ പറ്റി പൊള്ളച്ചി ഒരു വെള്ള നിറം വരുല്ലോ മയക്കാലായാല്
ഓഹ് ഓഹ് ഓഹ്
ആഹ് അതൊന്നും ഇബരെ സോപ്പും പൊടി ദ അ തമ്പിന്റെ കൊട യുസേയ്ത വെരൂല ഈ ഞാൻ നല്ല റെയ്ട്ട്ണ്ട് സാധത്തിനേട്ട
ആഹ്
സർഫും പൊടിക്കൊക്കെ നല്ല വെലയാണ് പിന്നെ ഞമ്മള് സർപ്പും പൊടി ഇട്ടാല് ഇങ്ങനെ അലിയാതെക്കെടക്കൂലേ തൈ തരിയാനായിട്ട് ഇത് പിന്നെ വളത്തുക്ക്‌ ആയ് ലയിച്ച് ചേരു അയ്ലിക്ക് നമ്മള് മസ് മഞ്ഞ പ്പൊടി ഇടുകാണെങ്കിലും ആ മഞ്ഞപ്പൊടി പോലും വെളുത്തിട്ടേ വരുള്ളൂ ആ വെള്ളം തെളിവെള്ളം ആവുള്ളൂ മറ്റേ ഞമ്മള് സോപ്പുമ്മലൊക്കെ തട്ടിയാല് ചുവപ്പ് കളറല്ലെ ആവ്ക മഞ്ഞപ്പൊടിയില് സോപ്പ് തട്ടിയാല്
അതെ അതെ ഉം
ഇതി നമ്മള് വല്ലാ ശുദ്ധജല വരുള്ളൂ നമ്മൾ ഡേ മോല് കാണിക്കണ്ട് അങ്ങനെ ഓരോ ന്നോരോ ന്നായിട്ട് നമ്മള് നമ്മള് പൊറത്തുന്ന് വാങ്ങണ സർപ്പും ഈ സർപ്പും കൂടി ഇട്ട് കൊടുത്തണ്ട് രണ്ട് വ്യത്യസ്തത്തില മഞ്ഞപ്പൊടിനടക്കം ഒലിക്ക് വെള്ള ഇതാക്കാൻ ഇള്ള കയിവ്ണ്ട് അപ്പൊ ഞമ്മള് എന്താണ് ചെടികളൊക്കെ പാർന്നോട്ക്കുആണേ ചെടിക്കൊന്നും ഒരു കപ്ലയിന്റ് വെരില്ല അമ്മാൾ ഉപുപ്പ ഒലുമ്പിയ വെള്ളം ണ്ടാവൂലേ
ആഹ് ആഹ് ആഹ്
ആഹ് അതൊക്കെകുമ്പോ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കണെങ്ക് നല്ലതാണ് മറ്റേ എന്താണ് ഒരു വെള്ളപ്പുള്ളി നമ്മുള് കൊയൽ വെള്ളം കൊണ്ടൊക്കെ തിരുമ്പിയ തന്നെ വെള്ളപ്പുള്ളി പോകൂലെ
ആഹ് ആഹ്
ആഹ് പാത്രങ്ങളൊക്കെ വേറെ വെള്ളം നെറാം ഒരു വെള്ള പുള്ളിയൊള്ളെ കൊയൽ വെള്ളത്തില് മോറിയാലൊക്കെ
ഉം ഉം
അത് പുള്ളി കുത്തും കാര്യങ്ങളൊന്നും വെരൂല
വീകുല ഉം ഉം
ഞാൻ ചെർന്നിട്ടിപ്പോ ഒന്നര കൊല്ലം പോലായി ഞമ്മൾ ബാക്കിലാള് വരണം ന്നമ്മക്ക് അക്കൗണ്ടിൽ പൈസ അക്കൗണ്ടി കേറും ചോയിച്ചും പിന്നെ നമുക്ക് ഫ്രീ പ്രോഡക്റ്റും കി പ്പം മെച്ചാണ് പിന്നെ ഞമ്മക്ക് അൻ നാ എഴുപത് രൂപന്റെ സോപ് ഒരു നമ്മക്ക് കിട്ടണ അൻപത് രൂപക്കാ ണ് നമ്മക്കത് ഇരുപത് ഇരുപത് രൂപാ ഏറെത്തിട്ടും ബുക്കാൻ പത്ത് രൂപയാണെങ്ക ഞാൻ കൊടുക്കണ അറുപത് രൂപക്കാണ് പത്ത് രൂപ ഏറക്കാണോന്നു മ് അതീ തലയിൽ തരാൻ വന്ന് ത്ത് നമുക്ക് മേത്തക്കെ നറച്ചൊരു സരീരം ആകെ ട്രൈ ആവൂലേ
ഉം ഉം
ആഹ് അതിനൊക്കെ നമ്മടെ സോപ്പുപയോഗിച്ചിട്ട് അല്ല മാറ്റണ്ട്
ഒണ്ട് ഉം ഉം ഉം
പിന്നെ വെള്ളപ്പാണ്ട്ണ്ടായിറ്റ് ഒരു പെങ്കുട്ടിക്ക്ണ്ട് പ്പള് മെന്റ് യൂസ്സ് ചെയ്യാൻ കൊടുത്തിറ്റ് ണ്ട് അതിന്റെ റിസൽറ്റ് കിട്ടിട്ടില്യ നാലായിറ്പ്പേന്റെ മരുന്ന് ഓർഡർ ചെയ്ത് കൊടുത്തിട്ട്ണ്ട് നമുക്ക് ഓൺലൈനായിട്ട് അതും ചെയ്യാ ഇൻക്കുടെ ഷോപ്പ് അടുത്തിണ്ട് ഞങ്ങളവിടെ ഞങ്ങക്ക്ഇരുവത്തഞ്ചുറുപ്യ അന്നും റിട്ടേൺ പോയി പോരാ ബസ്സില് പോവുവാണെങ്കില്
ഓഹ്
അവിടെപോയിവാങ്ങും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെണ്ടാാവും ഓൺലൈനായിട്ടുണ്ട് നമ്മുക്ക് ഷോപ്പ്പോയി റ്റ് അവിടെത്തന്നെ നമ്മുക്കൊരു എല്ലാ സൗകര്യത്തോടുകൂടി ഇരിക്കള്ള അവിടെ നിക്കണ മാമൻ റ്റ് വല്ല്യ ഓഫീസർമാർ വന്ന് ക്ലാസെടുത്തരും അത് നമ്മള് പഠിച്ചു കഴിഞ്ഞാപിന്നെ നമുക്ക് എല്ലാ ക്കും ഏതൊക്കെ സപ്ലിമെന്റാ കൊടുക്കേണ്ടത് മുട്ടുവേദനക്കുള്ള വേറെ കാലിന്റെ മടമ്പ് വേദനക്കുള്ളത് വേറെ വെരിക്കൊസിന് അങ്ങനെ ഓരോന്നുഓരോന്നിനുള്ള പഠിച്ചെടുക്ക ആദ്യം നമ്മള് പഠിക്കാണ് വേണ്ടന്നാലമ്മ്ക്ക് നമ്മള അടുത്തുള്ളൾക്ക് പറഞൊടുക്കാ ആഹ് എല്ലാംപഠി ച് കഴിഞ്ഞാ പിന്നെമ്മക്ക് ഏഹ്
ഇത് ആയുർവേദണാ ഈമരുന്ന്
ആയുർവേദം അങ്ങനെ അല്ല ഇത് അമ്മള് നെല്ലിക്കെന്റെ ഇതിന്റെക്കെ എസെൻസ്ട്ത്ത്ത്തെടുത്തിട്ട് ഒരു ടാബ്ലറ്റാക്കിക്കാണ്.
ഉം ഈ നടുവേദനക്കൊക്കെ ഒള്ള മരുന്നുണ്ടോ?
എല്ലാത്തിനുണ്ട് അയ് നമ്മള് എന്താ നല്ലറേറ്റ് വരും ഒരു മാസത്തിന് നമ്മള് നാലായിറുപ്യവരും അയ്പോലെ നമ്മള് ഡോക്ടറെടുത്ത് പോന്ന ഫീസും കാര്യം പയിനഞ്ചിസത്തിന് കൊടുക്കാണ്ട എവിന എന്താണ് ഇരുവിനായിരംന്ന് രണ്ടായിരം ആയിരോക്കെ കൊടുക്കാണ്ട് ആയിരത്തി അഞ്ഞൂറൊക്കെ ഇത്ചെലേ മരുന്നോള് മുപ്പെണ്ണംണ്ടാവും അറുവണ്ണംണ്ടാവും രണ്ട്നേരം കുടിക്ക ആഹ് അങ്ങനെ ഇത് കുടിച്ചിട്ട് നമുക്ക് സൈഡെഫക്റ്റും കാര്യങ്ങളും വരൂല ഇത് സാധാഫ്രൂട്ട്സോള് മാത്രം
ഒരു മാസവുവാണോ ഉപയോഗിക്കുന്നത് അതേ
മൂന്ന്മാസംകണ്ടിന്യൂആയിട്ട് യൂസെയ്യാഅപ്പോഴമ്മക്ക്റിസൾട്ട് കിട്ടുള്ളു അയ് നമുക്കൊരു ബോട്ട്പ്പോഷാമ്പൂ ഒരു ബോട്ടില് വാങ്ങിയനമക്ക് രണ്ടു മാസത്തെയൂസെയ്യാം ഒരുഗോൾഗറ്റ്നമ്മലോറ്റക്ക് യൂസെ യ്യയാണെങ്കില്ഒന്നരമാസ പോകുംസോപ്പ്ഒരാളൊറ്റക്ക് യൂസെ യ്യേണെങ്ക ഒരു മാസത്തോളം അപ്പോ സോപ്പ് നല്ല ഈട്ക്കണ്ട് നമ്മള് റ്റകളിക്കാകൊടുത്തനമ്മപയോഗിചെയന്ന്മുഖത്തൊക്കെ തേച്ചാല് ചോറള്ള തേച്ചാലൊക്കെ നല്ലമാറ്റാണ് കളറോക്കെ മാറിവരും അയ് നമ്മള് ഒരു അഞ്ചു മിനിറ്റ് മുന്നേ മൊത്ത് തേച്ച്കുളിപ്പിക്ക ന്നാലും സൈലക്കെ ച്ചന് ശേഷ ആഭാഗം നമ്മള് തേകാപാടോള്ളൂ ഒരഞ്ചൻറ്റ് കുടിക്കുമ്പോ അവിടുത്തെ
ഉം
ആഹ് നല്ല മാറ്റാണ് അമ്മളെ കാല്ണ്ല്ലോ വ്ണ്ട്പൊട്ടിയിട്ട് ര് മുഴിഞ്ഞിതാവുക
ഉം ഉം
അവർക്ക് നല്ല മാറ്റണ് എന്റെ നത്തുന്റെ മേലക്കൊ ആകെ നമ്മള്പാടപുൾപൊള്ളൂലേഅയ് വേറേരസാണ്പാടപൊള്ളുണ് പണ്ടൊകാലണ്ടാവുംഇപ്പോലെ കാണാകിട്ടല്ലആതേമലുണ്ട്കാലന്ന് കാല് രണ്ടു കാലും ഇപ്പ ഈ സോപ്പ് യൂസയ്തവരെനമ്മള് ഒരു ഓയിൽ സ്കിന്നായി വന്ന്ക്ക്ണ് മുപ്പത് ഒറ്റക്കള്ളൂപ്പ മൂപ്പര് ഒരു മാസത്തെ സോപ്പ് യുസെയ്യും അറട്ട്കൊടുത്താലുംവേറൊരും ഇട്ക്കാല്യല്ലോ
നല്ലതാവും
ആഹ് ന്നയിക്കോട്ടെ ന്നശെരി